ഹലോ ആഹ് കേ കാം എന്നാ ഉണ്ട്
വിശേഷൊന്നുല്ല
ആഹ് ഇന്നിപ്പോ എന്നായിരുന്നു പരിപാടിയൊക്കെ?
ഇന്ന് അവധിയായിരുന്നു കൊറച്ചൊക്കെ എഴുതാനുണ്ടായിരുന്നു എഴുതി പിന്നെ ഇങ്ങനെ ഫോണിലൊരു സിനിമണ്ടു ഇങ്ങനെ ദിവസം തീർന്നു
അങ്ങനെ ദിവസം തീർന്നു ഇന്ന് ഞങ്ങ ക്ക് ഉച്ചവരെയൊക്കെ മഴയുണ്ടായിരുന്നു അല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ അലക്കാനും പറുക്കാനും ഫുള്ളിന്ന് തിരക്കുള്ള ദിവസമായിരുന്നു ആ അത് കഴിഞ്ഞ് ഒരു ഉച്ചയായി കഴിഞ്ഞ അതോട് കൂടി ഏ ഭയ് ങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി എന്നിട്ടിപ്പം ചെറുതായിട്ട് മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്
ഇവിടെ ഇന്ന് മഴ പെയ്തില്ല വെയ്ലായിർന്നു എടയ്ക്കൊക്കെ മൂടി നിന്നെങ്കിലും പെയ്ത് ട്ടില്ല
ഓ ഞങ്ങക്ക് നല്ല രീതീല് രാവിലെ ഏഹ് വെയിലുണ്ടാര് പി അന്നിട്ട് ഹാ നമ്മള് എല്ലാര് ക്കി പെറുക്കിയൊക്കെ വന്ന് കഴിയുമ്പത്തേുനും താമസിക്കൂലോ പണ്ടത്തെ ത്തേ പോലെ അത്രയും ഓടിയ എത്താൻ പറ്റില്ലല്ലോ അതിന്റെ എടയ്ക്ക് കൊറേ പണികൾ കാര്യങ്ങളും വരും ആ അങ്ങനെയൊക്കെ നിന്ന് കഴി ഒരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പ തന്നെ രണ്ട്‌ മണി ആയി കഴിഞ്ഞപ്പോ തന്നെ പടിഞ്ഞാറ് വശത്ത് ഭയ്ങ്കര കാർമേഘം ഒന്നും നോക്കീല ഓണങ്ങിയ തുണിയൊക്കെ പറക്കിടുത്തു പെരക്കാത്ത് കയറിക്കഴിഞ്ഞപ്പത്തിന് ഫുൾ മഴ ഉം ന്നെന്തായിരുന്നു അത്താഴത്തിന് കഴിക്കാനൊക്കെ?
ഇവിടെന്ന് ഏ കപ്പയും മീൻകറിയും ചോറും ആരുന്നു അവിടോ?
ആഹ് അടിപൊളി ആയിരുന്നല്ലോ ഞങ്ങൾക്ക് ഇന്നിപ്പോ ചോറ് കിഴങ്ങ്കറി പിന്നെരു കൊറച്ച് ചിക്കനൊണ്ട് ഏർ അങ്ങനെയൊക്കെ കപ്പയും മീൻകറിയൊക്കെ നിങ്ങക്ക് കിട്ടൂല്ലേ ഇല്ല കഴിച്ചില്ല കഴിക്കണം ഞങ്ങൾക്കിന്ന് ച ക്ക പുഴുക്കും കൂടെ ഉണ്ട് ട്ടോ
ഇഷ്ട ഓ എനിക്ക് ഭയങ്കരിഷ്ടാണ് വീട്ടിപോവാൻ വേണ്ടി നോക് കിരിക്കാണ് അവിടെപ്പ ചക്ക സീസൺ അല്ലേ എല്ലാ ദിവസവും ചക്ക്യാണ് വീട്ടില്
ആഹ് നമ്മൾ ച ക്കേടെ ഇത് കഴിയാറായി അപ്പ ഇനി ചെല പ്ലാത്തേലെ ഒന്നോ രണ്ടെണ്ണോ അങ്ങനെക്കെ കെടക്കുന്നൊള്ളൂ. ഇവിടെയാണെങ്കിൽ ചക്ക ഭയ്ങ്കര ഇഷ്ടൊള്ള ആൾക്കാരാ എനിക്ക് വെല്ല്യെ താൽ പര്യൊന്നുല്ലാരുന്നു. എനിക്ക് പക്ഷേ ഇത്തവണ ത്തെ ഏ ഈ പ്രെ മിൻസീൽ ഏ എനിക്ക് ഭയ് ആ ഭയ ങ്കരുവായിട്ട് ആ എനിക്കതൊരു അതിശയായിരുന്നു കാരണം എനിക്ക് ഇഷ്ടല്ലാത്തൊരു സാധനാ അത് പച്ചക്ക് കഴിക്കും പക്ഷെ എനിക്ക് ഭയങ്കരായി ട്ട് ആരെങ്കിലും ചക്ക കഴിച്ചൂന്നൊക്കെ പറയുമ്പോ എനിക്കും കൊതിയാവായിര്ന്നു എനിക്കെന്നിട്ട് സങ്കടം വെരും കാരണം ആ സമയ ത്ത് ഞങ്ങക്ക് ചക്കയായില്ല ഞാ ചക്കയെല്ലാം കെടപ്പുണ്ട് പക്ഷെ മൂത്തില്ല അന്നിട്ടെനിക്ക് ഭയ ങ്കരായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാവായിര്ന്നു ഇതെന്താ എന്തുകൊണ്ടാ തരുന്നു ഇല്ല അഞ്ച സ്റ്റാർട്ടിങ് ടൈമില്. അന്നിട്ട് പിന്നെ ഞാന് ഏഹ് പൈസ കൊടുത്ത് ഞാൻ എന്റെ വെഷമം കണ്ടിട്ട് ഇവടെ ഏഹ് പൈസ കൊടുത്ത് ഇരുന്നൂറ്റിനാപ്പത് രൂപ കൊടുത്ത് ഒരു ച ചക്ക മേടിച്ച് ഞങ്ങൾ പുഴുക്ക്ണ്ടാക്കി ചക്ക വാങ്ങി എന്റെ ലൈഫ് ഇല്ലാ ആദ്യവായി ട്ടുള്ള സംഭവാ. കാരണം അത് കൊറേ അന്വേഷി ച്ചു. ആ സമയത്തൊന്നും ചക്ക നമ്മടെ നാട്ടില് മൂത്ത് തുടങ്ങീട്ടില്ല. പിന്നെ കൊറച്ച് അപ്പെറത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാ പൈസക്ക് ചക്ക കിട്ടുംന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ നമ്മള് ആഹ് ടൈമിൽ ഒന്നും അങ്ങനെ ട്രാവൽ ചെയ്യുന്നു ഇല്ല. ആഹ് അങ്ങനെയൊക്കെ കൊറേ പ്രശ്നങ്ങൾ വന്ന അത്കൊണ്ട് നമുക്ക് അതും കിട്ടിയില പലയിട ത്തു അന്വേഷിച്ചു എങ്ങന്നും കിട്ടീല്ല അന്ന് ആർക്കെലൊക്കെ എവിടെന്നേലും കിട്ടുന്നത് എന്നോട് ആരെേലൊക്കെ വിളിച്ച് പറയു യും ചെയ്യും അന്നിട്ട് എനിക്കിട്ട് കൊണ്ടന്ന് അതും ഇവര് കിട്ടുന്നത് ചെറിയൊരു കഷ്ണം ഒക്കെയാ എന്നിട്ട് എനിക്ക് ലാസ്റ്റ് വിഷമായി. എന്നിട്ട് എന്റെ വിഷമം കണ്ട്. ഇവിടെ ഉമ്മിച്ചി പൈസ. ചക്ക മേടിച്ചു ഉം നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ ഒരു. ഉം കൃഷിത്തോട്ടമുണ്ട് ഏഹ്. നമ്മുടെ ഗവൺമെന്റിന്റെ. അപ്പം അവിടെ എല്ലാം തന്നെ കിട്ടും നമുക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാം അവിടെ തന്നെ അവര് ഉണ്ടാ ഉണ്ടാക്കുന്നത് അത് പച്ചക്കാ ആഹ് പച്ചക്കറികളെല്ലാം കി കിട്ടും. ഒരു രാവിലെ പത്ത്. പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേ നമ്മള് പോണം എന്നള്ളു. നമുക്ക് നല്ല സാധനങ്ങൾ പെട്ടെന്ന് എടു എടുത്തുകിട്ടണം എന്നുണ്ടെങ്കില് എല്ലാം. സാധനങ്ങളും കിട്ടും പാവയ്ക്ക ഏഹ് ഏഹ് പയർ.
കുറവാണോ?
ആഹ് കടയിലേനേക്കാളും കൊറച്ച് കൂടുതൽ ഇണ്ടാവും ഏഹ് കാര്ണം ഇത് ജൈവ പച്ച പച്ചക്കറികളാണല്ലോ അവര് രാസ് വസ്തുൾ ഇക്കളൊന്നും എഹ് വളങ്ങളൊന്നും ഉപയോഹിക്കുന്നില്ല അപ്പൊ നമുക്ക് അത് കാണുമ്പഴും നമുക്ക് ത് മനസിലാവും അതില് കൊറെ കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മള് നല്ലത് നോക്കി തിരിഞ്ഞെടുക്ക ആഹ് പിന്നെ നല്ല സാധനങ്ങളാ അത്യാവിശ്യം ഹ നമുക്കൊരു നാടൻ എഫക്റ്റ് കിട്ടുന്ന സാധനങ്ങളാ അപ്പെ ഞാൻ പൊറത്തേക്കൊക്കെ പോയ ടൈമില് ഹ് ഞാൻ ക്കൂർക്കെ കപ്പെം ഒക്കെ വേടിച്ചോണ്ട് പോയായ്ര്ന്നു അവിടെ എല്ലാം നേരെത്തെ നേരെത്തെ ആവും അപ്പം നല്ലതാ. മഞ്ഞ കളറ് കപ്പയൊക്കില്ലേ വേ വേവിച്ച് പുഴുങ്ങി കഴിഞ് കഴിയുമ്പോ മഞ്ഞ കളറാവുന്ന, ആഹ്. ആഹ് അത് പക്ഷേ എനിക്ക് ആഹ് ആഹ് അതിങ്ങനെ കിളികുളൂന്ന് ഇരിക്കുന്നത്. നമ്മള് ഇവിടെ അങ്ങനെയാ പറയാ വേവില്ലാത്തത്. ഏഹ് ഞാന് എനിക്ക് പക്ഷേ അന്ന് അറിയില്ലായിരുന്നു അത് മഞ്ഞ കളർ കപ്പയാന്ന് ഞാൻ അവിടെ കൊണ്ടുപോയി വേവിച്ചു കഴിഞ്ഞപ്പോാണ് ഇത് മഞ്ഞ കളറിലിരിക്കുന്നു മഞ്ഞപ്പൊടി ഇടാ യിട്ട് പോലും മഞ്ഞ കളറിലിരിക്കുന്നു നല്ല ഉം നല്ലതായിരുന്നു.
ഓ എല്ലാ ഇഷ് കപ്പൊക്കെ ഇഷ് ട്ടുള്ള ആളാണോ?
ഓ എനിക്ക് കപ്പയാണ് മെയിൻ ഇഷ്ടമുള്ളത്. ചക്ക എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ചക്ക പക്ഷേ ഇപ്പൊ ഒരു അഞ്ചെട്ട് മാസമായി എനിക്ക് ചക്ക ഇഷ്ടവാ. അതുപോലെ എനിക്ക് എന്റെ ഈ ച ചക്കയുടെ കൊതി കണ്ടിട്ട് എല്ലാരും പിന്നെ ചക്ക ആയി കഴിഞ്ഞപ്പോൾ എവിടുന്നേലും ആർക്കേലൊക്കെ കിട്ട കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൊണ്ടുവന്ന് തരും അപ്പം ഇവിടെ അടുത്തൊരു ചേ ച്ചിയുണ്ട് ആ ചേ ച്ചി എനിക്ക് ചക്കപ്പുഴുക്ക് കൊണ്ടന്ന് തന്ന് അയ്യോ എനിക്ക് എന്തൊരു സന്തോഷം ആന്നറിയോ ഒരു പാത്രത്തില് ചക്ക പുഴുക്ക് ഇരിക്കു അതാരുന്നു എന്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ പിന്നാണെങ്കിൽ ഇവരൊക്കെ കളിയാക്കുവായിരുന്നേ ഉം ഇവരിക്ക് ചക്ക പ്രാന്താ ഈ ച ക്ക തിന്നാൻ ഏതെങ്കിലും മനുഷ്യന് കൊ തിയാവോന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഇവിടെ വീട്ടില് അടുത്തുള്ളവർക്കൊക്കെ കുറച്ച് ചക്കപ്രാന്ത് കൂടുതലുള്ള ആൾക്കാരാ.
ആ ഞങ്ങളടെ ഇവിടെയതെ.
ആന്നിട്ട് കാരണം എ എന്നും ചക്ക ഉണ്ടാക്കിയാലും അത്രേ ഇഷ്ടമാ. അപ്പോ എനിക്ക് മടുക്കും ഇത്. കാണുമ്പോ തന്നെ എനിക്ക് മടുപ്പായിരുന്നു എന്നിട്ട് ഞാൻ പറയുവായിരുന്നു നിങ്ങളുടെയൊക്കെ പ്രാക്കാന്ന് തോന്നണു. എനിക്ക് ഇതുപോലെ ച യോട് ഒരു കൊതി വന്നത് എ ന്നാന്നറിയില്ല ചക്ക ഭയങ്കര
എനിക്ക് ചക്കയാണേ നല്ല കൊഴഞ്ഞിരിക്കണം അതാണ് ഭയങ്കര ഇഷ്ടം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലാതിരി ക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല.
ആ നിങ്ങള് പു രണ്ട് രീതീല് ഉണ്ടാക്കുവോ പുഴുക്കായിട്ട് ഒലത്തി എടുക്കുവോ
ഇല്ല ഇല്ല ഒലത്തി അങ്ങനെ എടുക്കുവല്ല പുഴുക്കാണ് ചക്ക് അരപ്പും ഇട്ട് ചക്ക തേങ്ങ അരച്ച് മഞ്ഞപ്പൊടി ഒക് ഓ അത്
തേങ്ങേം മൊളകും മഞ്ഞപ്പൊടിയും ജീരകവും ചേർക്കൂല്ലേ ആ ആഹ് ആ അപ്പൊ അതിന് കറി എന്തായിരിക്കും കഴിക്കുന്നേ
കാറി ചിക്കൻ കറി നല്ലതാണ് മീൻ കറി നല്ലതാണ് എല്ലാം ചേർന്ന് പോകും കടലക്കറി എല്ലാം ക് വെച്ച് കഴിക്ക
ആഹ് ഇവിടെ വൈകിട്ട് ട്ട് ശരിക്കും കറി ഇല്ലാതെയും കഴിക്കും ഞാനല്ല ഇവിടെ ബാക്കിയുള്ള ആളുകള് അവര്ക്ക് അത് ഇഷ് ട്ടവാ പിന്നെ ഞാനും ആദ്യത്തെ സമയത്ത് കഴിക്കുവായിരുന്നു ട്ടോ ഇപ്പം ഏഹ് കറിയില്ലേലും ഞാൻ കഴി ക്കും വെറുതെ. പിന്നെ എന്റെ മോന് നല്ല ഇഷ്ടാ ചക്ക. ശ മന് ചക്ക, കാച്ചില്,
എടി വര്
ഇഷ്ടാ ആഹ്
ആഹ്
പിന്നെ ആ സാ എന്താണ് എന്തെങ്കിലും തെര
ഇവിടെ ഓ ഇവിടെ പ്രാക്ടീസ്, പാട്ടിന്റെ പ്രാക്ടീസ് ഉണ്ട് ഞങ്ങക്ക്
ആഹ്
അന്നേരം അതിന് പോവാനായ്ര്
ഓ ഒരു കൊറച്ച് നേ സമയം കൂ ടേം ഉണ്ടല്ലോ..
ഓ അത് കൊഴപ്പല്ല. ഇത്ര ഞാൻ ഇത്തിരൂടെ മിണ്ടി ട്ടു പോവാം കൊഴ
ആഹ് എത്ര എന്തിന്റെ പ്രാക്റ്റിസാ?
ഞങ്ങക്ക് എസ് എൻ എ പ്രോഗ്രാംണ്ട് നേഴ്‌സിംഗില് കലോത്സവം പോലെ അപ്പൊ അയിന് പാടാൻ പോകുന്ന്ണ്ട്.
പാട്ട് പാടുവോ ആഹ് ആഹ് എന്താ ഹോബീസ് ഒ ക്കെ
എന്റെ ഹോബീസ് ഇതൊക്കെ തന്നെ പാട്ട് കേക്ക
ആഹ് ഡാൻസ് കളിക്കൊ?
ആ ഡാൻസ് ചെറുതായിട്ട്
നമ്മളും ഒരു സമയത്തൊക്കെ പാട്ട് ഒരുപാട് കേൾക്കുവാരുന്നു പിന്നെ പിന്നെ കേക്കാൻ സമ മയം ഇല്ലാതായി ഏയ് അങ്ങനെ ഈ ഓരോ തെരക്ക ൾ വന്ന കഴിയുമ്പേ നമ്മൾക്ക് ഏ ഹ അങ്ങനെഒരിത് പിന്നെ
എനിക്ക് എന്തൊ കേ എന്തൊ സങ്കടം വന്നാലും സന്തോഷം പാട്ട് കേക്കും പാട്ട് കേട്ടോണ്ട് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ് വര്ന്നു അങ്ങനെഒക്കെ തന്നെ എഴുതിയാലും പ കേട്ടൊണ്ടിരിക്ക്യ
ആഹ് ആഹ് എനിക്കും അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഇണ്ടാരുന്നു പഠി ക്കുമ്പഴും ഹെഡ്സെറ്റിൽ പാട്ട് ട്ട് വെച്ചിട്ട് കേക്കും പിന്നെ എനിക്ക്അങ്ങനെ പാട്ട് കേക്കു മെന്ന് ള്ളു ഞാൻ അങ്ങനെ ഞാൻ നന്നായിട്ട് തെറ്റിച്ച് പാട്ട് പാടുന്ന ഒരാളാ അന്നിട്ട് അവള് എന്നെ എന്ത് ചെയ്യുന്നു റിയോ ചൂല് വെച്ചൊക്കെ അടിക്കാൻ വരുവാര് ന്നു അഞ്ച് എനിക്ക് പലതവണ പറഞ് തരും ഏ അത് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പക്ഷെ ഞാൻ എന്റെ രീതിയിലാ ഇത് പാടൊള്ളൂ അ പ്പ-
അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെഞാനും എടക്ക് ഉണ്ടാക്കാറ്ണ്ട് നമുക്ക് ലിറക് സിടും പാട്ട് എങ്ങനെലും പാട ആണ് അങ്ങനെ വരാറുണ്ട്.
ഞാൻ ചുമ്മാ ഇങ്ങനെ എനിക്ക് പാട്ട് പാടാനുള്ള കഴിവൊന്നുമില്ല, പക്ഷെ ഞാൻ ചുമ്മാ നമ്മള് വീട്ടിലൊക്കെ ഇരിക്കുമ്പോ പാടുന്നു പറഞ്ഞു അവര് ഏഹ് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാ എനിക്കൊരു. ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടവാ അപ്പം എപ്പോഴും. അങ്ങനെയാ ആഹ് ഞാൻ പെട്ടെന്ന് ഒരാളായിട്ട് കൂട്ടുകൂടുകയും ചെയ്യും ഒരുപാട്. സംസാരിക്കുകയും ചെയ്യും അപ്പം പിന്നെ ഈ. വാ അടങ്ങിയിരിക്കില്ലപ്പോ നമ്മള് എന്ത് ചെയ്യും ആരുമില്ലാത്തപ്പോ. പാട്ട് പാടും അത് നമ്മുടെ രീതിയിലും പാടും ഇവിടെ അങ്ങനെയൊക്കെയാ ഇനി ഇപ്പം ഏ ഉറങ്ങുന്ന സമയൊ ഒക്കെ ആയോ
ഉറങ്ങാൻ ഞാൻ പന്ത്രണ്ടൊക്കെയ ആവും ഫോണിലെ ഡേറ്റ തീരണം പിന്നെ ഈ പാട്ടുണ്ട് എഴുത്തുണ്ട് ഇങ്ങനെ
കുറേ പരിപാടി കളുണ്ട്
ഓ അടുത്ത ആഴ്ച പ്രോഗ്രാ ആണ് ഓ ശരി ശരി ശരി ഓ നാളെ വെല്ലം വിളിക്കാം ഓ ശരി ഓൾ ത ബെസ്റ്റ്